എന്തുണ്ടെയ്
ഹലോ കേൾക്ക്‌ണില്ലെ
ആഹ് എന്തുണ്ട് വിശേഷം.
സുഖം ആ കൊച്ചിന് കൊച്ചിനെ ന്നോക്കി ഇവിടിരിക്കുന്നു.
ഇമ്മാ രണ്ട് കാലിട്ടരോ ആഹ് ഉം എല്ലാ പണികളും ഒരുങ്ങിയോ?
ആഹ് പണിയൊക്കൊരുങ്ങി.
ആഹ് ചോറും കൂട്ടാനൊക്കെ ആയി. ഉം ഇപ്പ അങ്ങനെ ഒഴിഞ്ഞ് ഇരിക്കായ്രിക്കുംല്ലെ.
ഹതേ
സ്കൂൾക്ക്‌ പോണ മക്കളുണ്ടോ?
ആഹ് ഒരാള്ണ്ട്
ഏഹ്
ഒരാള് അങ്കൽവാടിയില് ഒരാള് അങ്കൽവാടി ആഹ് ആഹ് പിടിച്ചോ
ആഹ് അങ്ങനെ മോന് ന്താ ചെറിയ കുട്ടിയാണോ
ആഹ് മൂന്ന് വയസ്സ്
ആഹ് അപ്പൊ പിന്നെ ഇവര് പറയ്ണ് വ്വ് പറഞ്ഞ് കേക്ക്ണെ സ് ടമയാണല്ലേ നമ്മളതിലെ ഓരെന്താ പറഞ്ഞു അത് കേ ക്കാ അല്ലാതെ വേറെ നിവർത്തിയൊന്നുല്ല ഇനിക്കു അതേ പ്രായത്തിൽ ഒന്ന് ഒന്നിതാ ഇവിടെ ഒപ്പം കളിക്കാണ് ഞാനെ
ആഹ്
പണിയൊന്നും ഒരുങ്ങീട്ടൊന്നുല്ലാ
ഏഹ്
പറയുമ്പോ ഇരുന്നിട്ടില്ലേ ഞമ്മള് വേറെള്ള പണി ഇടുക്കാനയക്കൂല
ആഹ്
കൊറച്ചേരം ഇരിക്കും ഇന്നിട്ട് പിന്നെ ണീറ്റ് പോവും
ഉം
സമയം കഴിയണ്ടല്ലേ അത് ഓൽക്കും സമയം പോണ്ടേ എന്നാ അങ്കൻവാടീൽ കൊണ്ടേ ഇരുത്തിയാലോ
ആഹ് ഇരിക്കൂല
തന്നെ ഇങ്ങട്ട് പോരും ഉം
കരഞ്ഞ് കര ആഹ് ഞാൻ അവിടിന്ന് പോന്ന് കഴിഞ്ഞാ അവന് ഒരു കൊഴപ്പൂല്ല അവന് കരച്ചിലും ഇല്ല ഒന്നും ഇല്ല അവിടൊന്നാക്കി പോന്ന ഒര് വിഷേള്ളൂ
അവിടെയും നോക്കാൻ ആളില്ല അവിടുത്തെ ആയമാര് ഇതേപോലെ നോക്കൂല കൊറച്ച് പ്രായ ആൾക്കാരാ ടീച്ചറും ആയെയും അപ്പൊ പിന്നെ നോട്ടം കൊറവാ അപ്പൊ ഞാൻ എന്ത് ചെയ്യും
പ്രായം ഇള്ളോരൊന്നും പൊതുവേ അങ്കലവാടില് വരാൻ പാടില്ല
ആഹ് അതന്നെ
ഉം സീനിയറൊക്കെ ആയിട്ടുണ്ടെങ്കില് അവരൊന്ന് കളിപ്പിക്കാന് പാട്ട് പാടാനോ ഒന്ന് എട് ത്ത് നടക്കാനൊക്കെ പറ്റുന്ന ഒക്കെ ആയിരിക്കണം
അതാ അങ്ങനായി
ഉം ഉം ഇവിടെ പിന്നെ നമ്മളെ ടീ അങ്കൽവാടി ടീച്ചർക്ക് കുഞ്ഞുങ്ങളി